ആ കേൾക്ക്ണില്ലേ? ഹലോ
ഹലോ
ആ കേൾക്ക്ണില്ലേ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയണ്ട് വിശേഷം സുഖന്നല്ലേ?
ആ സുഖവാ
മഴണ്ടോ?
മഴയില്ല
വെയ്ലെന്നേണോ?
എന്തോ?
വെയ്ലെന്നേണോ? പണികളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് പണികളൊക്കെ കഴിഞ്ഞു
ഉച്ചക്കെന്താ ഇന്നത്തെ ഭക്ഷണെന്താ?
ച്ചക്ക് ചോറ് മീന്
എന്താ മീൻ കിട്ടിയേ?
മീനന്നാ ഏതാണ്ട്‌ സിലോപ്പിയായോ
എന്താണ്?
സിലോപിയ
ആഹ് തിലോപ്യ എന്താ വർത്തക്കാണോ?
ആ
കട്ട് ചൈത് കൊണ്ടുവരലാണോ അതോ നിങ്ങൾ ന്നെ കട്ടചെയ്യലാണോ ആണല്ലേ എന്തേ വർക്ക് ചെയ്യണ്ടോ പൊറത്തെ എന്തേലും
ഇല്ല കൃഷിപ്പണിയൊക്കെയാ
കൃഷിപ്പണിയോ പാടൊക്കെ ഉണ്ടോ
ആ
എന്ത് കൃഷിയാ ചെയ്യല്
ഏല കൃഷിയൊക്കെയ ആ
ക്കെ ആയിരിക്കും ല്ലേ തേയില ഒക്കെ ഉണ്ടോ തേയിലാ
ആ തേയിലയൊക്കെ ണ്ട്
ഉണ്ട്ല്ലേ എലൊക്കെനുള്ളാൻ പോവാറുണ്ടോ
ആ ആ ഉണ്ട് ഇത് എവിടെയാ സ്ഥലം
ആ തേയില് തന്നെ വെച്ചിട്ട് പൊടിക്കാതെ ചായ കാച്ചാൻ പറ്റുവോ
ആ ഇല്ല പൊടിക്കണം
പൊടിക്കണംല്ലേ അത് അങ്ങനെ തിളപ്പിച്ചാ ചായവൂല ആവൂലല്ലേ എത്ര ഉണക്കിയാല ആയാലും ഒന്നും ഇട്ട് തിളപ്പിച്ചാല ആവൂല
ആ ഇല്ല ഉണക്കണം നല്ല പോലെ ഉണക്കിപ്പൊടിച്ച എന്നാലേ
ചായക്ക് കളർ കിട്ടുള്ളൂല്ലേ ആ അങ്ങനെുണ്ടല്ലേ ആ മറ്റത് നമ്മള് തുളസി അങ്ങത്തെന്റെ ഒക്കെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ചാലോ ആ ഒരു ടേസ്റ്റ് ച്ചും അതിന്റെ ഒരു ചോവേം മണമൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനങ്ങനെ വരും
ഇല്ല ഇല്ല
ഇല്ലല്ലേ മക്കളൊക്കെല്ലേ മക്കളൊക്കെ സ്കൂളിൽ പോയിനോ
ആ രണ്ടു പേരും പഠിക്കുവാ
പഠിക്കവാ എന്താ പഠിക്കണേ
മൂത്ത ആള് നഴ്സിംഗ് പഠിക്കുന്നു ഇളയാള് പത്ത് കഴിഞ്ഞ പ്ലസ് വണ്ണിന് ആ ഒന്നാം തീയതിയല്ലേ ക്ലാസ് തുടങ്ങുന്നേ
ആ സ്കൂളൊക്കെ കിട്ടിയോ
ആ സ്കൂള് കിട്ടി
ആണല്ലേ എന്താ വിഷയം എടുത്തെ
സയൻസ്
എന്താണ് സയൻസോ ആ ആ സയൻസ് ഇല്ലെ പിന്നെ വീട്ടില് ആരൊക്കെയാ ഉള്ളെത്
രണ്ട് പിള്ളേരും എന്റെ ഹസ്ബൻഡും
ആണല്ലേ യാത്രകളൊക്കെ പോവാറില്ലേ യാത്രകളൊക്ക
ആ യാത്രകൾ പോകാറുണ്ട് പിന്നെ
പുസ്തകങ്ങളൊക്കെ വായിക്കുവോ
പുസ്തകങ്ങളൊക്കെ വായിക്കും
ആ ല്ലെ ലൈബ്രറി ഉണ്ടോ വീട്ടില് അതോ പൊറത്തെ എവിടെയും പോയിട്ട്
എന്താ കൊണ്ടൊരുവേ
ആണല്ലേ പേപ്പറൊക്കെ വായിക്കുവോ വാർത്തകളൊക്കെ ക്കെ വായിക്കും പേപ്പർ വരുത്താറുണ്ടോ പ പത്രം
പ പത്രം എടുത്തല്ല അടുത്തുന്ന് എടുക്കും പിന്നെ ഞങ്ങളീ വണ്ടി ഈ ഞായറാഴ്ച എന്നെ
ആണല്ലേ അങ്ങനെ വായിക്കൂലേ ഇപ്പോ ഒക്കെ പൊതുവേ വായന ക്കെ കുറവാണല്ലോ വായന എല്ലാർക്കും മടിയാണ് ഫോണിലല്ലേ എല്ലാം വാർത്തകളൊക്കെ ഇപ്പൊ ഫോണിൽ തന്നെ വരും ആ ഫോണിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ വാർത്തകൾ കേൾ ക്കാറാണല്ലോ വായന എല്ലാരും കുറച്ച് ണല്ലോപ്പൊ
എല്ലാവർക്കും
ആ വായന കുറവാണ് പുസ്തകങ്ങളായാലും ഫോണില് അങ്ങനെ ഓൺലൈന് പല പുസ്തകങ്ങളും കിട്ടുവല്ലോ ആ അപ്പം പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ ക്കെ അങ്ങനെ കിട്ടുമല്ലോ വായിക്കുന്നവർക്ക് ഒന്നുകൂടെ സൗകര്യം അ താണ് നമുക്ക ഇങ്ങനെ കൊണ്ടുവടുന്ന എപ്പോഴും എവിടെ സാഹചര്യത്തിൽ പോണം നമ്മള കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ
അതെ ഫോണ ഉണ്ടല്ലോ അന്നേരം നോക്ക
ആ നോക്കാം ന എന്തായാലും നെറ്റും ഇ എന്തായാലും എല്ലാരും റീചാർജ് ചെയ്യണതായതകൊണ്ട് വായിക്കാനൊക്കെ സൗകര്യം അതാ ഒന്നൂടെ ബുക്കിനേക്കാളേറെ നെറ്റൊക്കെ
കാപ്പിയൊക്കെ കുടിച്ചോ
കാപ്പി കുടിച്ചിട്ടില്ല ന്ന് നോമ്പാണപ്പൊ വൈകുന്നേരാണ്‌ ന്ന്‌ നോമ്പ്ണ്ട് അതുകൊണ്ട് പ്പൊന്ന്ങ്ങനെ ഏ ഇവടെ കെടക്കാണ്‌ ഇന്ന് രാവിലൊറച്ച് തേങ്ങടല്ണ്ട്ന്ന്‌ തേങ്ങ പെറുക്കി കൂട്ടി ആന്ന്‌ ക്ഷീണിച്ച പ്പൊങ്ങനെവെടെ വന്ന് കെടക്കാ ഫാനൂട്ട് ങ്ങനെ കെടക്ക ക്കാണ് മഴീല്ല വെയിലുല്ല അപ്പൊങ്ങനെ
ങ്ങളെ സ്ഥലവെടിയാ?
സ്ഥലം പറയാൻ പാടില്ല ഈ കോളിന്റെ ആ ഒരു നിബന്ധനയിൽ പെട്ടതാണ്
ആഹ്
ഉം ഉം സ്ഥലം വയസ് പേര് കാര്യങ്ങള് ഒന്നും പറയാൻ പാടില്ല
ആഹ് ശെരി ശെരി
അപ്പൊ ആ ക്ഷീണത്തിലങ്ങനെ കറടക്കായിരുന്നു. അപ്ലാണ്ങ്ങനെ ഫ്രീ ടൈമിൽ വിട്ട്പ്പ ഞാൻ അങ്ങനെ ആരെങ്കിലും കോള് ചെയ്യ യ്യാൻ പറ്റ്യോല് ഇണ്ടോന്ന് ചോയ്ച്ച് ായിന്നു. ഇന്നിപ്പൊ നോമ്പായത് കാരണം ഉച്ചക്കൊക്കെ ഇള്ള ഫുഡും കാര്യങ്ങള് ഒന്നും വാണ്ടല്ലോ
ആഹ് വാട്ടുത്തെപ്പ് മതീല്ലേ
ആഹ് വൈകുന്നേരത്തേക്ക് മതി അപ്പൊ ഞൻ അങ്ങനെ ഫ്രീ ടൈം ആയെപ്പെ വിളിച്ചതാണ് പിന്ന നോമ്പ് ചെറിയ മക്കള് നോറ്റിട്ടില്ല മാമ്മോള് നോറ്റിട്ടില്ല ഓക്ക്ഞ് ചോറ് ഇവിടെണ്ട് അഹ് ചൂടാക്കി കൊടുക്കണം പിന്നെ ഓല് ഒറ്റക്കാകുമ്പം കാര്യായിട്ട് മൂന്നു പിള്ളേര്ണ്ട്
ആഹ് ആഹ് പഠിക്ക്യോയിരിക്കും ല്ലേ
ആഹ് എല്ലാരും പഠിക്കാണ് മോള് വെൽത് പത്തില്ല് ചെറ്ത് ഒന്നിലു ആണ്
ആഹ്
ഉം അപ്പൊ അങ്ങനെണ്ട്. ഇന്ന്പ്പോ വെള്ളിയാഴ്ചേണ് പള്ളി പോഹാൻള്ള തെരക്കിലാണോലോ
ആഹ് എത്ര മണിക്കാ പള്ളിയില്
പന്ത്രണ്ടര സമയാവും ഉം രണ്ടരത്തെ ഒരു ഒന്നര വരെ ഒക്കെ നോമ്പാ ആയതൊണ്ട് പിന്നെ കൊറച്ച് വേകീട്ടേ വെരൊള്ളൂ
ആഹ് അതെ വന്ന് ഇന്നിട്ട് വൈകിട്ട് വെച്ചിട്ട് പോവോ ഭക്ഷണം എല്ലാം വെച്ചിട്ട് പോ ഭക്ഷണൊക്കെ വെച്ചിട്ട് പോവോ
നമ്മള് ഭക്ഷണം പള്ളിക്കോ
അല്ല വന്നിട്ട് കഴിക്ക്യാനോ വെച്ചിട്ട് പോവോന്ന്
ആഹ് വന്നിട്ട് കഴിക്കാനിങ്ങനെ നോമ്പാകുമ്പോ ഇന്ന് വന്നിട്ട് കഴി ക്കൂലാ വൈകുന്നേരം ഏഴ് മണിക്കേ കഴിക്കോളു അപ്പോ വൈകുന്നേരം നമ്മള് നാലുമണിന്റെ ശേഷം ഫുഡ് ഇണ്ടാ ക്കും എന്തെലുവൊക്കെ ഭക്ഷണങ്ങള് ഉണ്ടാക്കുള്ളു രാവിലെ പുലർച്ചക്ക് കഴിച്ചേന്റെ ശേഷം പിന്നെ രാത്രി വൈകുന്നേരം ഏഴു മണിക്ക് സന്ധ്യാസമയത്തേ കഴി ക്കുളു അപ്പോ വൈകുന്നേരം നാലുമണിന്റെ ശേഷാണ് പിന്നെ അടുക്കളേൽ കേറുള്ളൂ ഇനിപ്പം എന്തെങ്കിലുവൊക്കെ ഇണ്ടാക്കണെങ്കില് ആഹ്‌ അതുവരെ ഒന്നും കാര്യവായിട്ടൊന്നും വേണ്ടല്ലോ അപ്പോ തിരുമ്പലും കുളിക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചു അടിച്ചലും തൊടക്കലൊക്കെ ഇങ്ങനെ കഴിച്ചു കാത്തിരിക്കും പിന്നെ നേരത്തെ ഇണ്ടാക്കി വെക്കാണോലും ഇണ്ട് ട്ടോ ചെലര് രാ കൊറച്ച് നേരത്തെനെ വൈകുന്നേരം അയിന് ഇറങ്ങണ്ടന്ന് ച്ചിട്ട് പത്തിരിം കറികളൊക്കെ പര പത്തിരി പരത്തി ഫ്രിഡ്ജില് വെക്കും കറികള് ഒക്കെ സെറ്റാക്കി വെക്കുന്ന അങ്ങനെ വെക്കണോരും ഉണ്ട് ഇന്നിപ്പോ ഇവ്ടെ കറി ആഹ് അങ്ങനായ ഒന്നുകൂടെ എളുപ്പാണ് ഉം അന്നേരം ഇട്ടണ്ട ചൂടോടെക്കെ ചുട്ട് തിന്നാ മതി ഇപ്പോ ഇവിടെ കാ കറി ക്ക് എറച്ചി വേവിച്ച് വെച്ച്ണ്ടണ്ട് പത്തിരി ഇന്നലേം നോമ്പുണ്ടാരുന്നു അപ്പോ ഇന്നലെ കൊറച്ചു പ പരത്തി വെച്ചതുണ്ട് പ്പിന്നേക്ക് പോരായ കൊറ് ച്ച് പരത്തിയാ മതി പിന്നേ വൈകുന്നേരം ചെയ്യാ ച്ച് കാരണം കൂടുതല് ആളൊന്നും ഇല്ലാത്തോണ്ട് കൊറേ കഴിക്കൊന്നും ഇല്ല്യ അപ്പോ കൊറച്ച് സാധനം മതി നമുക്ക് വൈകുന്നേരം ആഹ് ഇണ്ടാക്കാന്ള്ളത് തന്നെ ള്ളു പിന്നെ പൊരികളും കാര്യ ആഹ് പൊരികളും കാര്യങ്ങളൊന്നും ഒന്നും ഇന്നിപ്പ ഇണ്ടാക്കാനില്ല അപ്പോ പിന്നെ സമയം ഇണ്ടാവും പൊരിയെക്കെ ഇണ്ടാക്കുമ്പോഴാണ് സമയെടുക്കാ സമൂസ കട്‌ലെറ്റ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ മ്മള് ഒണ്ടാക്കുമ്പോ അയിന് സമയം എടുക്കും
അത് അയിന് സമയം എടുക്കും കൂടുതൽ സമയം വേണല്ലോ
ആഹ് ഓരോന്ന് ഓരോന്ന് പിന്നെ ഹസ്ബൻഡ് ഓരൊക്കെ കൂടിത്തരും അതുകൊണ്ട് പിന്നെ വല്ല്യ കൊഴ പ്പല്ല്യ അങ്ങനാണ്ട് പോവും മക്കളൊക്കെ കൊറേശ്ശെ ഓരോട് കഴിയ്ണമാതിരിയൊക്കെ കൂടിത്തെരും. ചുറ്റാനും അങ്ങനെ ഇണ്ടാക്കാനൊക്കേ സമൂസ ഒക്കെ ഓര് ചിറ്റിത്തെരും അമ്മള് മാവ് അയ്ൻ്റെ ഇത് മാവ് ഇണ്ടാ ക്കി കൊടുത്താ മതി. അപ്പൊ ഓര് ശരിയാക്കി തരും. പിന്നെ അമ്മള് പൊരിച്ച്ട്ക്കാ അപ്പൊന്നെ വല്ല്യ റി സ്‌ക്കില്ല്യ. അങ്ങനെക്കാണോണ്ട് നമുക്ക് ഇങ്ങനെ പിന്നെ ഇപ്പ മഴയാ അല്ലാ വെയിലും അല്ലാത്ത കാരണം ജ്യൂസൊന്നും അത്ര നിർബന്ധല്ല്യ ചായേ കൊറച്ച് ചായ തന്നെ മ തി. മറ്റേ ജ്യൂസ് വാണം പിന്നെ എന്ത ങ്ങിലും തരിയോ വെള്ളോ എന്തേലൊക്കെ ആയിട്ട്ങ്ങനെ പിന്നിം പിന്നിം അങ്ങനെ ഇണ്ടാക്കും. ഇത്പ്പൊ ഇന്നത്തോടു കൂടി നോമ്പ് കയ്ഞ്ഞോണ്ട് പി ന്നെ മറ്റേ സ്ഥിരം നോമ്പാവുമ്പൊ നമുക്ക് അധികം വെള്ളം വാണം ജ്യൂസ് വാണം പലേ ഐറ്റംസും അന്ന് വേ ഇണ്ടാ ക്കാൻ ഒരു ടെൻ ഒരു തോന്നല് ഇണ്ടാവും. അങ്ങനെ എല്ലാത്ത കാരണം നമ്മള് ഒരുപാട് തൊന്നും ഉണ്ടാക്കൂല. ഞാ ഇന്നലെ ഞാന് കൊറച്ച് അധികായിട്ട് ഇണ്ടാക്കീന്. അപ്പ അത് കൊറച്ച് ചോറും കാര്യങ്ങളൊക്കെ അതും ബാക്കിയ്ണ്ട്. അതൊക്കെ ചൂടാക്കി അങ്ങനെ അങ്ങ ട്ട് ഇന്നത്തെ ദിവസം അങ്ങട് സെറ്റാക്കാന്ന് വിചാരി
ഉഹും
സങ്ങൾ സാമ്പാറൊക്കെ എങ്ങനെ ഇണ്ടാക്കാ?
ഞങ്ങള് സാമ്പാറ് പരിപ്പിട്ട് മറ്റേ പച്ചക്കറികളെല്ലാം അരിഞ്ഞിട്ട് സാമ്പാർ പൊടിയിട്ട് അ അങ്ങനെ ആഹ് അങ്ങനെ ആ തേങ്ങ അരക്കത്തില്ല തേങ്ങ അര ക്കാതെ ഉണ്ടാക്കുന്നു
ഏഹ് തേങ്ങരക്കൂലാ? ഇല്ല്യ ലേ ആഹ് ആഹ് സാമ്പാറിന് തേങ്ങ വറത്തര ച്ചാലല്ലേ നല്ല ടേസ്റ്റ് ആഹ്
ആ ഞങ്ങള് സാമ്പാറിന് ഞാൻ അരക്കാറില്ല
അരക്കാറില്ല
അരക്കാറില്ല
ആ ആ ഞങ്ങള് സാമ്പാറില് തേങ്ങ വറുത്തരക്കും വറുത്തിട്ട് അരക്കും പച്ചക്ക്‌ അരക്കൂല ആ ഫാനൊന്ന് നോക്കൂ വറത്ത് അരക്കൂള്ളൂ അപ്പൊ ഒന്നൂടെ ഒരു ഓരോത്തർക്ക് ഒരു ടേസ്റ്റല്ലേ ഞങ്ങൾ അങ്ങ ഇവിടൊക്കെ അങ്ങനെയാണ് ഉണ്ടാ
എല്ലാ കറിക്കും വറുത്ത വറുത്തരച്ച് ചേർക്കുന്നത് നല്ലതാ
ആ നല്ലതാ നല്ല രസമാണ് പിന്നെ വറക്കാതെ ആ തേങ്ങ അരക്കാതെ ഞങ്ങള് കുറവാണ് അങ്ങനെ ഉണ്ടാക്കാറില്ല സാമ്പാറെന്ന് പറയുമ്പോ ഒന്ന് തേങ്ങ ഒക്കെ വറത്തരച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിൽ ഉണ്ടാക്കും ആ പിന്നെ ഒരു ഉച്ചക്ക് ഉണ്ടാക്കിയാല്
അല്ല മീൻ കറിക്കാണേലും തേങ്ങ ഒക്കെ വറുത്തരച്ചിടുമല്ലോ
ആ മീൻകറിയിലും മുരിങ്ങയില തേങ്ങ ഞങ്ങങ്ങള് വ എന്നാലും കുറവാണ് ടേസ്റ്റ് കൂടും അതൊക്കെ ശെരിയാണ് പക്ഷെ അപ്പൊന്നെ ഒരു മനെടുത്തു സാമ്പാറാവുമ്പം രണ്ട് ദിവസം രണ്ട് രണ്ട് മൂന്ന് നേരം എല്ലാർക്കും പറ്റുമല്ലോ സാമ്പാറ് അങ്ങനെ ഞങ്ങൾ സാമ്പാറ് ഇഡലി രാവിലത്തെ ചായക്കും കടിക്കൊകെ കണ്ടിട്ട് അധികം ഉണ്ടാക്ക്പോ പിന്നെ വറത്തരക്കും പിന്നാ ആ മീൻ കറി മടുപ്പ് വരും സാമ്പാറിന് അങ്ങനെ വരൂലല്ലോ ഉം ഇപ്പം പിന്നെ ഉണ്ടാക്കുമ്പോ കുറച്ചാള് ഉണ്ടാക്കിയാല് രാവിലത്തെ ചായെൻ്റെ കടിക്കും ഒക്കെ പറ്റും ചപ്പാത്തിക്കായാലും എല്ലാത്തിും കാല രസമാണല്ലോ എന്ന ആയിക്കോട്ടെ പിന്നെ വിളിക്കാം